സുഖവായിട്ടിരിക്ക്ന്ന് കേക്കാം കേക്കാം ഞാനേ കുറച്ച് വെള്ളം കുടിച്ചതായിരുന്നു
ആഹാ പിന്നെ മഴയുണ്ടായിരുന്നു അവടെ
ഭയങ്കര മഴയായിരുന്നു നല്ല മഴ പെയ്ത അങ്ങോട്ട് തോന്നുന്നതേ ഉള്ളൂ ഇപ്പ
അതെയ ഇവിടെ നല്ല കോളുണ്ട് പിന്നെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു മഴ ഉം
ഇവിടെ രണ്ട് ട്രിപ്പ് കഴിഞ്ഞു ആദ്യത്തെ മഴയും നല്ല മഴയായിരുന്നു ആ മഴ തോന്നു കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത മഴയും വന്നു അതും നല്ല ഇതി തന്നെ
ഓഹ് അതുകൊണ്ട് ഇപ്പ ചൂട് കുറവുണ്ടായിരിക്കുംല്ലെ
ആഹ് ചൂടി നല്ല ഇവിടെ മഴയൊന്ന് ഇതായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പ പോവാ നമ്മക്ക് കിടുങ്ങുന്ന പോലെ തണുപ്പു വരും ഉം
പിന്നെ
എപ്പോഴും പറയുന്ന കേട്ടോ അവിടെയും മഴയാ മഴ പെയ്ത അപ്പുറത്തൊക്കെ ക്കെ കേറി എന്ന
ആഹാ വെള്ളം തിർന്നു ആഹ് വൈല് ആഹ് ആഹ് ഉം
വെള്ള വെള്ളം കേറത്ത ഒന്നുല്ല ആഹ് പുഞ്ചയല്ല ഈ വയല് ഏഹ് നികത്തി റബ്ബർ വെച്ച് അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പൊ ആ ഭാഗത്ത് തൊക്കെ ഇങ്ങനെ അവിടെ വെള്ളം ഇങ്ങനെ വരും അത് ഒഴുകിയങ് പോവും കുറച്ചു നേരം നിന്നിട്ടാ വെള്ളപ്പൊക്കം എന്നുള്ളരു രീതിയിലോട്ട് വരില്ല ഉം നമക്ക് മറ്റേ പ്രളയം വന്ന സമയത്ത് ന്നും ആ ഭാഗത്തൊന്നും നമ്മുടെ ആ ഭാഗത്തോട്ടൊന്നും വെള്ളപ്പൊക്കം വന്നില്ല ഒരു ഒമ്പത് കിലോമീറ്റർ അപ്പുറം വരെ നല്ല പൊക്കത്തില് വെള്ളപ്പൊക്കം വന്ന് നിന്ന്
ആഹാ
ഉം നമ്മടെ ആ ഏരിയ കുഴപ്പല്ല
ആഹ് എന്നാലും അവർക്ക് ടെൻഷൻ ഉണ്ടായിരിക്കുംല്ലേ വെള്ളം അങ്ങോട്ട് കേറുവോന്ന്
ഇല്ല ആ പ്രളയത്തില് വെള്ളവും കൂടെ കേറാഞ്ഞോണ്ട് തീരേയും പേടിയില്ല ആഹ് ആഹ് ഒഴുകി അങ്ങ് പോകുന്നറിയാം മറ്റേ അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രളയം
ആഹ് അതെ
അതില് കേറാത്തിടത്തും വരെ വെള്ളം കേറി അപ്പൊ പിന്നെ ആഹ് ഒര് ഇതുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഒരു പേടി ഉണ്ടായിരുന്നു നമ്മുടെ ആ ഭാഗത്തും വരുവോന്ന് കാരണം വീടിന്റെ അടുത്തുടെ ഒരു തോട് പോകുന്നുണ്ട് ചെറിയൊരു കൈത്തോട് പോകുന്നുണ്ട് അപ്പൊ അത് നിറഞ്ഞ് പോവുവാരുന്നു ഏഹ് കുറ ച്ചക്കെ സൈഡിലോട്ടൊക്കെ ചേർന്ന് നല്ല നിറഞ്ഞായിരുന്നു അത് പോകുന്ന അപ്പൊ ആ ഒരുത് ടൈമിൽ പേടിയുണ്ടായിരുന്നു ഇവിടെയൊക്കെ വെള്ളം കേറുമോ എന്നുള്ളൊരു
ആഹ് ആഹ്
ദൈവഭാഗ്യം കൊണ്ട് ആ സമയത്തൊന്നും വന്നില്ല ഉം അ നിങ്ങടെ അവടൊക്കെ വെള്ളം കേറിയായിരുന്നോ പ്രളയ സമയത്ത്
ഇല്ലല്ല ഇവിടെയും നമുക്കാ സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്ലാര്ന്നു ഇവിടെ ആഹ് പ പൊതുവെ നമ്മളെ അറിയുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട് അവടെ ക്കെ ആൾക്കാരെ ഇങ്ങനെ ക്യാമ്പിലോട്ടൊക്കെ മാറ്റിയായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ ആഹ് പക്ഷെ ഇവിടെങ്ങും അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല ആഹ് നല്ല മഴയാണെ പോലും നമുക്ക് മുറ്റത്തങ്ങും അങ്ങനെ ഇതുവരേം വെള്ളം നിക്കാറില്ല ആഹ് അങ്ങനെ പ്രശ്നല്ല ഇവിടെ അങ്ങനെ ഈ അടുത്തായിട്ടങ്ങനെ കൊളം, പുഴ, തോട് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് കേ പ്ലോന്നും ടെ ടെൻഷനില്ല ഉം
ആഹ് ഇവടെ ഞങ്ങക്കും എ വയൽ പ്രേദേശവാ അത് ആ ഭാഗൊക്കെ അപ്പൊ ഇച്ചിരിത്താഴ്ചയാണ് പക്ഷെ നമ്മള് രണ്ട് സൈഡ് ആഹ് നല്ല എറക്കം കേറ്റ ഭാഗവാ ആഹ് അങ്ങോട്ടൊക്കെ നമ്മളാണ് ഏറ്റവും താഴെ നിക്ക്ന്നെ
അതെ ആഹ് ആഹ്
ആഹ് പക്ഷെ എന്തായാലും നമ്മക്കെന്തായാലും ഭാഗ്യത്തിന് ഏഹ് വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നൊന്നും അല്ല എല്ലാം വെള്ളങ്ങ് ഒഴുകിപ്പോം
ഉം ഉം അവിടെ എന്ത് നെൽപ്പാ ടം അങ്ങനെന്തെങ്കിലുണ്ടോ അതോ
നെ നെൽകൃഷി ഈ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നുണ്ട് ആഹ് എടയ്ക്ക് ആൾക്കാര്ങ്ങനെ അപ്പറും ഇപ്പറും പാടൊക്കെ കഴിഞ്ഞ വർഷൊ ക്കെ ചെയ്തിട്ടുണ്ടാര്ന്നു ഉം അങ്ങനെ ചെയ്യുന്നുണ്ട്
ഉം ഉം
ആഹ് പിന്നെ അങ്ങനെ ഒന്നിച്ചെടു ത്തൊക്കെ ചെയ്യുവാണെങ്കിലേ ഉള്ളൂ ലാഭം വെരുന്നെ നമ്മൾ ആദ്യം ഞങ്ങളടെ വീട്ടിലൊക്കെ ചെയ്യുവായിരുന്നു ഈ ഒരു അടുത്ത സമയം വരെയും പ്രളയത്തിന് മുമ്പ് വരെ ആ ഒരു ടൈമിൽ ചെയ്യുമ്പോ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പം എ നഷ്ടവാ വെരുന്നെ ഇത് ഏഹ് കൊ കൊയ്ത്തും ഏഹ് വെതക്കലൊക്കെ
ആഹ്ഹ ഇങ്ങനെ വെള്ളൊക്കെ കേറിയാലും ബുദ്ധിമു ട്ടാവല്ലോ അല്ലെ ഇങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷമായി മഴ വന്നിട്ട്
ഇല്ല അതൊക്കെ അങ്ങ് ഒഴുകിപ്പോവെള്ള രീതിയിലാ വിട്ടേക്കുന്നെ ഉം
ആഹ്
അങ്ങനെ പിന്നെ ഇപ്പൊ ഇന്നി ഒന്നും കൃഷികളൊന്നും ഇപ്പ അങ്ങനെ പറ്റാത്തൊരവസ്ഥയിലായേക്ക കാരണം ഈ കാട്ടുപന്നി
ആഹ് ആഹ് അവടൊക്കെ കാട്ട്പന്നിയൊക്കെ ഒണ്ടോ
ആ ഉണ്ട് കാട്ടുപന്നിയുടെ ഭയങ്കര ശല്യ അതീ പ്രളയം കഴിഞതിന് ശേഷം പ്രളയത്തിൽ ഒഴുകി വന്നൊക്കായിരിക്കും
ആയിരിക്കാം ആഹാ
ഭയങ്കര ശല്യവാണ് അവടെ ആ ഒരു കൃഷി ചെയ്യാൻ പറ്റ റ്റാത്തവസ്ഥയായി ഇപ്പാ എന്റെ പാപ്പ പറയുന്നേട്ട് വയലില് പന്നി കേറാതിരിക്കാൻ ഈ തണ്ണിമ ത്തം കൃഷിയൊക്കെ ണ്ടാര്ന്നു
ഉം
അപ്പം അതിനൊക്കായിട്ട് തണ്ണിമ പ്പ കൃഷി ചെയ്യുന്ന സമയത്ത് പപ്പ വേലി കെട്ടിയായിര്ന്ന് എഹ് അല്ലാണ്ട് വറ്റത്തില്ലാത്തോണ്ട് ഇപ്പൊ ഇവടെ നാട്ടീ അവര് വന്ന് നിന്ന സമയ ത്ത് നോക്കുമ്പം മൊത്തൊം പന്നി കേറി ആ വേലി പൊളിച്ചേക്ന്ന്
അയ്യോടാ ഉം ഉം
ആഹ് അങ്ങനായിണ് അപ്പൊ ഇന്നലെ അവര് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇന്നലെയാ പാപ്പ പോയി നോക്ക്ന്നെ നോക്കുമ്പം ഇങ്ങനെയിരിക്ക്ന്ന്
അയ്യോടാ കായൊക്ക്യായേര്ന്നോ?
ആഹ് മൂന്ന് കായ ണ്ടായിര്ന്ന് മറ്റേ ആദ്യത്തെ വാച്ച് കഴിഞ്ഞു. ഓഹ് ഞാൻ വേനൽ സമയത്തേക്ക് എട്ത്തതായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് അരി ചുമ്മാ കൊണ്ടോന്ന്ട്ടതാ അതിലുണ്ടായിര് പത്ത് മൂട് തെ ഏഹ് വാഴ വെച്ചിട്ടുണ്ടായിര്ന്ന് അത് പോയി
ആഹാ
ചീനി ഉണ്ടായിര്ന്ന് ചീനി നട്ടിട്ടുണ്ടായിര്ന്ന് അത് പോയി
അയ്യോടാ ഉം
ഉം അങ്ങനെ അവിടങ്ങളിൽ ഒത്ത് ഒത്തിരി ഒരുപാട് കൃഷിക്കാര്ണ്ടായിര്ന്ന്യാ എല്ലാരും കൃഷി നിർത്തി പോയി ഈ പന്നിശല്യം കാരണം.
ഉം ഉം ഉം
ഉം എന്തെയ്യാം നമുക്കൊന്നും ചെയ്യാനൊക്കത്
കെ കെണിയൊക്കെ വെക്കാറില്ലേ ഇതിനെ പിടിക്കാൻ?
അമ്മളൊന്നും കെണിയൊന്നും വെച്ചിട്ടില്ല പിന്നെ ഇവടങ്ങളിൽ ഈ അട്ത്ത സമയത്താണല്ലോ വെര്ന്നേ ആഹ് മറ്റേ വേറെ സ്ഥലങ്ങളിലൊക്കെന്ന് വെച്ച് കഴിഞ്ഞാ ഇതിനെന്തൊക്ക്യൊ ഇതൊക്കെ പറയുന്നുണ്ടവര് ന്നെ പിന്നെ ഈ സോളാറിന്റെ വേലി വെക്കും അങ്ങനെ എന്തൊ ക്ക്യൊ ഉണ്ട് നമ്മടെ ഇവടൊക്കെ ആയി വെര്ന്നേ ഒള്ളൂ ഒരുപാട് നാളായി ട്ടൊന്നും പന്നി ശല്ല്യൊന്നുല്ല ഈ ഒരട്ത്ത സമയത്ത് വന്നേ അല്ലേ
ആഹ് ആഹ് എന്നാലും നമ്മടെ കൃഷികളെല്ലാം ആഹ് പറഞ്ഞോ
ക്കാ അങ്ങനെക്കെ പഞ്ചായത്ത് വഴി എന്തൊക്ക്യോ ഇതൊക്കെ പറയുന്നുണ്ട് കാരണം ഏഹ് ഇത് പിന്നെ പ വ ഇതെല്ലാം റെഡിയാക്കി വെര്ന്നേ ഒള്ളൂ. ഉം കുഞ്ഞുണ്ടല്ലേ അട്ത്ത്
അതെ യതെ ആള് അട്ത്തുണ്ട് ഉം
ഉം ചായുട്യൊക്കെ കഴിഞ്ഞോ? ഇല്ലല്ല ടി വി കാണ്ന്ന് എന്തോ ഇൻങ്ങോ ഇപ്പ വന്ന് ടി വി ഒന്ന് വെചേരോന്ന് ചോയ്ച്ച് അപ്പൊ പിന്നെ ന്നാ അങ്ങോട്ട് ചുമ്മ ഒന്ന് വെച്ച് കൊട്ത്ത് അതു കൊണ്ട് അവിടങ്ങിര്ന്ന് ഒരു ശർക്കര കൊട്ത്ത്.
ആഹ് ഹ
അപ്പം ആഹ് ശർക്കരിം കഴിച്ചോണ്ട് അവടെ ഇരിക്ക്ന്ന്
അതൊക്കെഷ്ടാണോ?
ക്കര തീ ആഹ് ശർക്കര ഇഷ്ടവാ അപ്പ അത് കൊടുത്ത് ശർ അങ്ങ്നെ സ്ഥിരം കൊടുക്കത്തൊന്നുല്ല ഇന്ന് രാവിലെ അടയുണ്ടാക്കി
ആഹ് ഹാ
അപ്പം ശർക്കരയും തേങ്ങയും എടുത്ത കൂട്ടത്തി ഒരു ശർക്കര കൊടുത്ത് ഇനി അയാൾ ആഹ ഒരു ഓർമ ഓർമ്മ വിടുന്നടം വരെ ആ ശർക്കര ചോദിച്ചൊണ്ടിരിക്കും
ഓഹ് ആഹാ ആഹാ
എന്റെ കഷ്ടകാലത്തിന് ആ ശർക്കരപ്പാട്ട എടുക്ക്ന്നതും ഇയാള് കണ്ട് അപ്പ അയിന അകത്താ ആഹ ശർക്കരയന്ന് ഇവന് മൻസ്സിലായി
ആഹ് ആഹാ
ട്ടി അവിടെ വന്ന്തേച്ചു കൂട്ടും
മ് മ് ഇവിടെ പിന്നെ അധികം മധുരം അങ്ങനെ ഇഷ്ടം അല്ല പക്ഷെ അൽവ കഴി ഇങ്ങട്ടോ അലുവ ഭയങ്കര ഇഷ്ടവാ നമ്മള് പാത്രത്തിനകത്ത് ചെറുതായിട്ട് എടുത്തു കഴിച്ചോളും അല്ലാതെ വേറെ മധുരം ഉള്ളതൊന്നും ഇവിടെ ആൾക്ക് ഇഷ്ട അല്ല
ആഹ് ഹാ അങ്ങനെ ഇഷ്ടാണ്ന്നുണ്ടെങ്കി ഈ ബീട്ട്റൂട്ടും ക്യാരറ്റും ഒക്കെ മിക്സിൽ ഇട്ടങ്ങ് നല്ല പോലെ അടിച്ചേച്ച് ഒന്നെങ്കി ബീട്ട്റൂട്ട് അല്ലേ ക്യാരറ്റ് ഏതെങ്കിലും ഒരെോണ്ണം ഒരെ ഒര്പീസ് എടുത്തിട്ടേ നല്ല പോലെ മിക്സിയിലിട്ട് അരച്ചേച്ച് വേവിച്ചിട്ട് പാലും ഒരുശിരി പഞ്ചസാരേ ശർക്കരേ എന്ത കരി പെട്ടി ഉണ്ടെങ്കില് ഇന്ന് ചേർത്തിട്ട് നെയ്ക്യാത്ത് ഇങ്ങനെ വരട്ടി എട്ക്കാ ഒര് കൊറച്ചാഉമ്പം നമുക്ക് അധികം മെന കേട് വരില്ല എന്നിട്ട് ഇത് ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ട് ബോൾസ് ആക്കി ക്കി എന്തെങ്കിലും ആക്കി ഇങ്ങനെ വെച്ചിട്ട് ഇവർക്ക് കൊട്ത്താ മതി ഈ നെയ്യും ഏ ക്യാരറ്റും ഒക്കെന്ന് വെച്ചാ ഇവർ ക്ക് ആവശ്യ ഉള്ള സാധനം അല്ലേ അപ്പ ഇത് ഇവര്ക്ക് മടി കൂടാതെ കഴിക്കേചെയ്യും ഹെൽത്തി ആയിട്ട് പോവേം ചെയ്യും കരിപ്പെട്ടി ഇടുന്നതാണ് നല്ലത് ഏ പിന്നെ പഞ്ചസാരയെക്കാണും കരിപ്പെട്ടിയൊക്കെ ആവുമ്പം കുട്ടികൾക്ക് കഴി ക്ക്യാൻ കൊടുക്കുന്ന അയൺന്റെ ഒക്കെ കണ്ടന്റ് ഉണ്ടല്ലോ
അതെ ആഹാ ഹാ മ്മ് ആഹാ ഇടയ്ക്ക് ഇതുപോലെ ഞാനിങ്ങനെ എന്തെങ്കിലും ചെല്ലണ്ട ഉള്ളി ചെ ചെല്ലണ്ടേന്ന് കണ്ടിങ്ങനെ ക്യാരറ്റെക്കെ ഇ ട്ട് ഞാന് എന്തെങ്കിലും ആക്കി കൊടുക്കു ആയിരുന്നു പക്ഷെ വല്ല്യ
ആഹ് ഈത് മധുരം ഇഷ് ട്ടല്ല്യ അലുവ കഴിക്കുവൊങ്കിൽ ഇതും കഴിക്കും ഇത്ഷ്ടാ ഇത് ഒരുപാട് ഉണ്ടാക്കല് ഒരു ഒരു ക്യാര റ്റൊ അല്ല അര ക്യാരറ്റോ വല്ലോ എടുത്തിട്ടേ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാവു
ഓഹ് ഓഹ്
ഇപ്പ ഉണ്ടാക്കുവാണെൽ നല്ലഹ്ട്ടാ അപ്പൊ ആഹ ഒരു ഇച്ചിരി കഴിക്കുമ്പോ ഇവരെ എന്തുവായാലും കഴിക്കും ആഹാ അധികം വെക്കത്തും കളയത്തും ഇല്ല
ആഹ്ഹാ
ഉം ഒര്പാട് നമ്മള് വെച്ച് വെ വെക്കുമ്പഴല്ലേ വേസ്റ്റായി പോരു ആർക്കും വേണ്ടതാനു ഇ ഇല്ലാത്ത സമയത് അയില് പ്രിയോം കൂടും
ഓ ഹ് ഹ്
ഉം നെയ്യൊക്ക നല്ലപോലെ ഒഴിച്ചാ മതി
ആ ഹം ആ ബെല്ല ഇങ്ങനെ എന്നോട് പറയും അവന് എന്തെങ്കിലും കഴിക്കുന്നത് നീ ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി കൊടുക്കന്നൊക്കെ പറയും പിന്നെ എന്തോ നമ്മള് കഴികി പെട്ടെന്ന്ങണ്ട് എന്തെങ്കിലോക്കെ ഇങ്ങനെ നോക്കും യൂട്യൂബിലാണെങ്കിലും അവ്ടേം ഇവിടോക്കെ നോക്കി എന്തെങ്കിലും ചെയ്ത് കൊടു ത്താലും അതെല്ലാം വേസ്റ്റ അവന് തോന്നണം തോന്നുവാണെങ്കി മാത്രേ ആള് കഴിക്കത്തൊള്ളൂ
ഉം ഉം ആ
പിന്നെ
പിന്നെന്താ ഇത് ഇത് ഇങ്ങൾക്ക് മടുപ്പ് വരത്തില്ല ഒരുപാട് മധുരങ്ങ് ഇടെല്ല ചെറിയ മധുരത്തിലൊക്കെ ആവുമ്പഴേ ഒരുപാട് മധുരം ഇഷ്ടമല്ലാന്നുണ്ടെങ്കില് ചെടിക്കത്തില്ല അങ് പിന്നെ ഒരു നുള്ള് ഉപ്പൂട അയിന്റെ കൂട്ട
ആ ആ മധുരം ബാലൻസ് ചെയ്യാനായിട്ടല്ലേ അതൊരു അപ്പ നല്ലരു ടേസ്റ്റ് വരും ആ ആ ഉം ഉം മാറും ആ ആ ഉം അതുപോലെ പായസക്കെ ഇഷ്ടാ ഉം പായ്‌സോക്കെ ഇഷ്ടാ അതൊക്കെ നമ്മള് വീട്ടില് ഉണ്ടാക്കുന്നത് ഈ ആ കല്യാണത്തിനൊക്കെ പോവുമ്പ അതൊക്കെ ക്ലാസ്സിനക ങ്ങനെ വാങ്ങിച്ച് കുടിക്കുന്നെക്കെ ഇഷ്ട പക്ഷെ ഒരു മു രണ്ട് മൂന്ന് സ്പൂണെ അതി അതീ കൂടുതല് കുടിക്കത്തില്ല അപ്പ തന്നെ ആൾന് മടുക്കുവായിരിക്കും ഉം
ഉം ഉം ആ ഇത് ഉം ഉം പിന്നെ ഇവ ഇവനും പായസം ഭയങ്കര ഇഷ്ടവാ
ഉം ഹും
പായസ കൊതിയന നമ്മള് ഞങ്ങള് വെറുതെ പായസം വെക്കും ഇവർക്ക് കൊട്
ആ ഇവടേം ഉണ്ട് ആ ഇവിടെ പക്ഷെ എനിക്കാട്ടോ പൂതി എനിക്കങ്ങനെ തോന്നിയ അപ്പ തന്നെ എനിക്ക് വേണം പായസം ഞാനുണ്ടാക്കി കുടിക്യും
ഈ വിഷു ഒക്ക കഴിയുമ്പോ ഈ റിലെയ്‌ൻസിന്റെ ഏ വിഷു ഒക്ക കഴിഴുമ്പോ ഈ റിലെൻസിന്റെ സ്മാർട്ട് പോയിന്റില് ഓഫറുണ്ട് പായസം മിക്സ് ബൈ വൺ ഗെറ്റ് വൺ വരൂ അപ്പം ഞാന് ഒറപ്പായിട്ടും പോയി വാങ്ങു ഒരു പ്രത്യേകിച്ച് ഒരു വിശേഷോല്ലെങ്കിലും വാങ്ങിച് വെക്കും ഇഷ്ടം പോലെ
ആ അതെ ഏതക്കെ ഇരിക്ക്ന്ന നമുക്കിങ്ങനെ കുടിക്കാൻ തോന്നുവല്ലോ
ഉം ഇവടെ ഒരു കവറ് പായസം